ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
കേക്ക്ണ്ട് ഇങ്ങളെവിടേ
വ്ടെണ്ട്
ഏ വൈന്നാരായല്ലോ ചായട്ച്ചാ
ചായ കുടിച്ചിട്ടില്ല
ഏ ഇന്ന് ഞായറാഴ്ചായിട്ട് എന്തേന്ന് പരിപാടി
ഞായറാഴ്ച ആയിട്ടന്നന്താ ഇന്ന് സ്പെഷ്യൽ ഒരു പരിപാടി ഇണ്ടായി ഞാന് വെറ്തെ വീട്ടില് കുത്തിര്ന്ന
ഏ കുട്ടികളൊക്കെ എവ്ടെ
ണ്ട് കുട്ടിയേളൊക്കെ ഇവിടെണ്ട് ഫോണ് മ്മല്ണ്ട് ഒരാള് കളിക്കാൻ പൊയ്ക്ക്ണ്. ഒരാള് ഫോൺ മ്മെ
അ
നാളെപ്ഞ്ഞി സ്കൂളല്ലേ രണ്ടീസപ്പം ലീവ് ഏർന്നു. നാളെ സ്കൂളല്ലേ മ്സ് ഉം മഴ! ഇന്ന് വെയിലാണല്ലൊ
ആ ഇന്ന് നല്ല വെയില് കിട്ടി അതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ ഒണങ്ങി
അതെ അതെ ഉം
ഉം ഇന്നലൊക്കെ പട്ച്ചോനെ കെതെട്ടുന്നു ഇടാൻ സലല്ല്യാന്ന്
അതന്നേണ് ഇള്ളതെയ് ഇവിടെ മിഷീൻ ഇല്ലാതൊണ്ട് പിന്നെ ഒണങ്ങി കിട്ടൂല അപ്പൊ അത് കാരണം ഏ വാർപ്പിന്റെ മോളില് മേലാരു ഉപയോഗിക്കൂല അവിടെ കൊണ്ടേയിടും
ആ അവിടെ എങ്ങനെ ഇത്ട്ട്ണോ ഇൻട്രസ്റ്റീൽ വർക്ക് ചെയ്ത്ണോ
ആ ആ ആ
ആ അപ്പ പിന്നെ കൊഴപ്പല്ല ആ മെല്ലെ മെല്ല ഒണങ്ങിക്കോളും
ആഹ് ഇന്നാലും ആവശ്യള്ളൊക്കെ പിന്നെ ഫാന്ട്ട്ട്ട് കൊണ്ടന്ന്ടും
അയ്ന് ഈ കുട്ടിയളതാന്ന ഒണങ്ങാൻ പണിയേ ഞമ്മളെ ചുരിദാറും ഇതൊക്കെ വേം ഒണങ്ങും പക്ഷെ കുട്ടിയാളത് പാന്റും അര ഒണങ്ങെന്നല്യാ
കിട്ടന്നെല്ല പാന്റും, ഷെഡ്ഡികളൊന്നും ഒൺങ്ങി കിട്ടൂല്ല അവർക്ക് നിക്കറുകളൊന്ന ഒക്കെ നല്ല പ്രയാസാ ഷർട്ടാള് ഒണങ്ങും പിന്നെ ടീഷർട്ടും തന്നെ ചെല ത് ഒൺങ്ങൂല
ചെലത് നല്ല കട്ടിള്ളതാവുമ്പെ
കട്ടിള്ളതാവുമ്പൊ ഒൺങ്ങൂല
ഉം ഇന്നന്തേ കറിയിണ്ടാക്കി
ഇന്നന്താപ്പൊ കറിണ്ടാക്കിയെ! ഇന്ന് കുമ്പളങ്ങ മോര് ഒഴിച്ച് വെച്ചു പിന്നെ അടവ് മീൻ ഇണ്ടായ്രുന്നു പപ്പടോം പൊരിച്ച് കുട്ടികൾ കല്യാ- ഉണ്ടായിരുന്നു ഇവിടെ അടുത്തപ്പോ ഒരു കല്യാണത്തിനോയി പിന്നെ ഞാനൊറ്റക്കേ ഉണ്ടായിരിന്നോളളു
ആഹ്
ആന്നെ അങ്ങനെ
അതൊക്കെ മതീലെ
അതൊക്കെ മതി
ഉം... ഹസ്ബൻറ് ഇല്ല്യെ വ്ടെ?
ഇല്ല ഓല് പള്ളീലാണ്
ആഹ്
അവര് ആഴ്ചേലേ വെരുള്ളൂ
ഉസ്താദായിട്ടൊ?
അതെ ഉസ്താദായിട്ട്
ഏഹ് അവടെ അട്ത്താവൂലലേ
അട്ത്തല്ല ആഴ്ചേലാ വെരാ..
അഹ് അപ്പൊഞ്ഞി ഞാന് ഒന്നിനും പോണില്ല ചെറിയ മോനാണ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടൊള്ളൂ
ആഹ്
ഉം അപ്പൊ ഇവിടെ അമ്മ ഒക്കെ പണിക്കോണോണ്ടേയ് ഇന്റെ അമ്മേം പണിക്കോകും ഹസ്ബന്റീന്റെ അമ്മേം പണിക്കോകും അപ്പൊ പിന്നെ നമ്മൾ ആരേ ഏൽപ്പിച്ചാപ്പ ഞന്മള് പോവാ ഉം ആരേലൊക്കെ വേണ്ടേ നോക്കാന്
ഉം ഉം ഉം ഇന്ന് വീട്ട് പോവണില്ലേ?
ആഹ്.. വീട്ട്ക്ക് പോലൊക്കെണ്ട്
ഉം.. നിക്കോ പോയിട്ട്?
വീട്ടില് പോയാലും അവടന്തെന്നെ എല്ലാരും പണിക്കോണോണ്ട് അങ്ങനെ നിക്കലൊന്നുല്ല
ഉം ഉം
ഉം ഒഴിവ് ഉള്ളസം പോകും അവടെ തന്നെ അനിയമ്മാരൊക്കെ പോണൊണ്ട് അവടെ വര നിക്കലില്ല ഓലൊക്കെ പണിക്കോയ പിന്നെ ആഴ്ചേലൊക്കെ വെര്ലൊള്ളൂ
ആഹ്
അപ്പൊ പിന്നെ ആ.. രുണ്ടാവൂല ഞാനും കുട്ടിം മാത്രെ ണ്ടാവും പകല്
മം മം അപ്പൊ പിന്നെ പോവാൻ മടിയാവും
അപ്പൊ പിന്നെ പോവാൻ മടിയാ ഞ്ഞിപ്പൊ വെയ്ന്നേരം പോയാലും പിറ്റേന്ന് ചായ കുട് ച്ചിങ്ങാണ്ട് അങ്ങനട് പോരും
മം.. മം..
ഉം അല്ലെങ്കി പിന്നെ അമ്മക് നാലൂസം ലീവ്ണ്ട് അപ്പൊ ഞാൻ വെര്നൂസം ചെൽപ്പോ മാസം ലാസ്റ്റ് ആകുമ്പോ അമ്മ ലീവ് ഇടുത്ത്ട്ട്ണ്ടാവൂലേയ് നാലല് ദിവസം എന്തായാലും നമക്ക് നാലൂസം ന്തായാലും അമ്മക്ക് ലീവ്ട്ക്കാ അപ്പൊ ഇന്നോട് പറയും ജ്ജ് പോരേ ഞാൻ ലീവ്ട്ത്തോണ്ട്
അഹ് ശെരി ആഹ് എന്ത് വർക്കിനാ പോണത്
അമ്മാ.. ഹോസ്പിറ്റൽല്ലാ ആയുർവേദ ഉഴിച്ചിലൊക്കെണ്ടാവൂലേ പഞ്ചകർമ്മ
ആഹ് ആഹ് പഞ്ചകർമ്മ ആഹ് അത് ശെരി ഏഹ്
ഉം
അത് എവിടെ സ്ഥലം അമ്മ വർക്ക്‌ചെയ്യുന്നേ
അത് ബടെ അട്ത്തന്നെ പോയ്‌ പോരാനൊള്ളൂ
ഉം
ഡെയ്‌ലി വരൂല്ലേ പോയിവരും
ആ ഡെയിലി പോയിട്ട് വരും
ഉം
ഉം
പിന്നെ കുട്ടി എന്ത് പറയണു.
കുട്ടി അതാ കളിക്കണ് ഹ് ഒരു നേരം കാണാതൊക്കൂല
ആഹ്
ഇങ്ങക്ക് എത്ര മക്കളാ
ചായ കുടിച്ചിനട്എ നിക്ക് നാലള് നാല് മക്കള്
ഗുട്ടിയാ ബംഗൂരിയാ
മൂന്നാൺകുട്ടികളിണ്ട് ഒരു പെൺകുട്ടിയിണ്ട്
ഏ
മൂന്നാണിണ്ട് ഒരു പെണ്ണും
ആഹ് ഇങ്ങള് എങ്ങനെ ഒ റ്റക്ക് വീടടുത്തോ അതോ തറവാടാ
ആഹ് അല്ല ഒറ്റക്കന്നെയാണ്
ഏ അമ്മായിമ്മക്കണ്ട ഇപ്പളും.
ഇല്ല ഉമ്മ മരിച്ച്ക്കണ്.
ഹേ ഉപ്പേ
ആഹ് ഇപ്പയില്ല
ഏ ഇങ്ങക്ക് ഇങ്ങളെ വീട്ടില് ആരൊക്കെള്ളെ
വീട്ടില് അവിടെ എനിക് മൂന്ന് താത്തമാരുണ്ട്, ഒരനിയത്തിണ്ട്, ഒരനിയനിണ്ട്.
ഏ അനിത്തിൻ്റെ കല്യാണ കഴിഞ്ഞോ
ഉം നങ്ങള് എല്ലാരങളല്ലെ കാണികൊള്ളൂ
ഏ പിന്നെ ഇവടെ
അവിടെ വല്ല്യ കുടുംബാ
ഹെ ഒക്കെ കല്യാണൊക്കെ കഴിഞ്ഞ് സെറ്റിലായേക്കൂല്ലേ?
ആഹ് ആഹ് എല്ലാരും വേറെ വേറെ അങ്ങനെ
മക്കളൊക്കെ ഇനിപ്പ നാളെ സ്കൂൾക്ക് പോയാ പിന്നെ ഇങ്ങളൊറ്റക്ക് ഇണ്ടാവുള്ളൂല്ലേ ല്ലാരും സ് കുക്കോണോരല്ലേ
മറ്റേ എല്ലാരും പോണോരാ
ഏ പിന്നെ ങ്ങള് ഒറ്റക്കില്ലെ?
പിന്നൊറ്റക്ക് ഹസ്ബൻ്റിന് ഇത് അല്ലല്ലഇപ്പൊ വേറെ-വേറെ
ഏഹ്
എന്താ വർക്കിന് പോണ്
ആ അഹ് ഇന്നലെ കക്കടിക്കാൻ പോയിരുന്നു കടുക്കണ്ടല്ലോ അറിയോ
കേട്ടൂക്കുണു ആഹ്
കടുക്ക അറിയോ
കടുക്ക നമ്മള ഇതിലുള്ളല്ലേ പൊ എന്താകും ഉം
അതിട് അത് പിടിക്കാ പോ അത്ടുക്കാൻ പോയിന്ന് നിട്ട് ഒരു ചാക്കേറ്റി വന്നക്കണ്
ആ ആഹ്
മ് അപ്പ ഇവിടെ അയൽവാസികൾക് ക്കൊക്കെ നല് കൊടുത്ത്. പിന്നെഇന്നലെ ഒന്നുണ്ടാക്കി ഇപ്പോ ഒന്ന് തേങ്ങ അരച്ച് ഒന്നുണ്ടാക്കി ഇപ്പോ അത് ഇഞ്ഞ് നന്നാക്കുക ഫ്രൈ ആക്കുകായിരുന്നങ്ങോട്ട് ഓ എന്തോ മ ഒരു അതിന്റെ കാട്ടം മ് കാട്ടടുത്ത് ഒഴിവാക്കാനാ ഭയങ്കര പണി എല്ലാത്തിനും ഉണ്ടാവുമേ ഒ ത്തിരി ഉണ്ടാവും
ആ ഓട് ഇങ്ങനെ പൊളിക്കണ്ടേ
ആ തോട് പിന്നെ ചുടുവെള്ളത്തിലാണ്ടിട്ടാ അത് താനെ പൊളിഞ്ഞു വരും
പൊളിഞ്ഞു പോരുല്ലേ
ആഹ് വെള്ളം തിളപ്പിച്ച്ങ്ങാണ്ട് അയിക്കാണ്ടിട്ടൊട്ത്താൽ തോട് പൊളിയും പക്ഷേ അത് തോട്പൊളിച്ച് അതിന്റെ ഉള്ളത്തെ ഇറച്ചിടുത്തിട്ട് അതിലൊരു കാട്ടം ഒഴിവാക്കാനൊ ണ്ട് അതാ പ്രശ്നം
ആ ആ അത് ശരി
ആ ഓരോനിന്റെ ഇട്ത്ത് ഒഴിവാക്കണം കത്തിയിട്ട് കീറാൻ മാത്രം ഒന്നുമില്ല ഒരിത്തിരി ഉണ്ടാവയുള്ളൂ
അത് ശരി
അത് കൈഏറ്റന്റെങ്ങാണ്ടാണ്ട് അങ്ങനണ്ടു ഞെക്കി ഞെക്കി കൊടുത്താണ്ട് തൂറ്റും ഉം പീച്ചി കളയ ഉം
ഞാന ഇതുവരെ ചെയ്ത് നോക്കിട്ടില്ല
രസമാണ് ഫ്രഷ് സാധനം ആയതൊണ്ടേ മറ്റേത് അപ്പക്കെ അപ്പോ കിട്ടണ തായതോണ്ട് നല്ല ചോവയാണ് മീനൊക്കെ ചെലന്ന് മീനൊന്നും നന്നാവും ചെലത് നന്നാവൂല്ല ചെലത് ഒരു ചോയിംണ്ടാ
അവിടെ അപ്പോ എവിടെ പുഴയെന്നോ എവിടുന്നാ ഈ പിടി
ഇവിടെ ഹസ്ബൻഡിന്റെ ആ ഫ്രണ്ടിന്റെ പെങ്ങളാ കൊണ്ടു പോയത് ഈ ഭാഗത്തക്കാണ് പൊറത്തൂര് പറയും അപ്പോ അവിടെ അവിടക്ക് ഇന്നലെ ഒരു പോയിന്നാ അത് വീണങ്ങാണ്ടേ തെ തിരുമ്പിയത് തോരടാം ടെറസിന്റെ മേലെ പോയതാ അവിടെ വീണ് എന്നിട്ട് കയ്യോടിഞ്ഞ് കടക്കുക അപ്പൊ അയിന്നൊ ന്ന്കാണും ചെയ്യാര്ങ്ങാണ്ട് പോയതാ അപ്പോ ഇപലെ അടുത്ത് ഈ സംഭവംണ്ട് കായലേ അഴിമുഖാട ഉം അയിന്ന് ഇങ്ങനെ പിടിച്ച് വിക്കണയെങ്കിലെക്കെ അവിടെ പോയി പിടിക്കാന് എളുപ്പോന്നല്ല വള്ളത്തില് മുങ്ങി കിടക്കണോ. തല മാത്രം കാണുള്ളൂന്ന്ട് ഇട്ട്ങ്ങനെ പി താഴത്തുന്ന് അടി നറച്ച് പൂഴിയാവും. ന്നിട്ട് അതിങ്ങനെ പെറ്ക്കി പെറ്ക്കി പെറ്ക്കിങ്ങനെ ഇട്ക്ക അയിന് സീസണ് ആവുമ്പോ കൊഴപ്പില്ല തോനെ എല്ലോട്ത്തും ഉണ്ടാവുത് സീസണ അല്ലാത്തപ്പോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവൂള്ളേ. വെള്ളം ആണെങ്കി ഞ് വൈകുന്നേരം തോന വള്ളംണ്ടാവും രാവിലെ വെള്ളം തന്നെണ്ടാവുല്ല അത് ഏറ്റ ഇറക്കോ തൊഒന്ന് പറയുല്ലോ? വേലിറക്കോ ആ അവിടെ രാവിലെ പ രാവിലെ പോയാ തീരെ വള്ളം ഉണ്ടാവില്ല. പക്ഷെ വൈകുന്നേം ആകുമ്പോത്തെന്നു വെള്ളംഇങ്ങനെ കൂടി കൂടി കൂടി വരും. നമ്മളെന്ത് സ ചെരുപ്പൊക്കെ ഊരിയിട്ട് പോയാല് പിന്നെ വരുമ്പോ ചെര്പ്പൊന്നും ചെര്പ്പൊക്കെ മുങ്ങിയിട്ടുണ്ടാവും ചെൽ പ്പോ ആ അവിടെ ഇങ്ങനെ മുങ്ങി പൊന്തി കിടക്കുംക പോവൂല. ക്ഷെ ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും നടക്ക നടക്കണിനനുസരിച്ച് ഇങ്ങനെ ഓളം തല്ലിപ്പോകും.
തല്ലിപ്പോവും. ഉം അതൊണ്ട് എന്നിട്ട് അത് ടേസ്റ്റ് കടലക്കറിതന്നെയല്ലെ ഈ കക്കയിറച്ചി ഏ ആ അവര് വ്യാഴ വ്യാഴാഴ്ച ഉം എല്ലാ വ്യാഴാഴ്ച്ചിം വരും
എല്ലാ വ്യാഴാഴ്ച്ചിം വന്നാലെന്നാ പോവാ
ശനിയാഴ്ച പോവും
ആഹ്
ഉം
ശനിയാഴ്ച വല് വ്യാഴാഴ്ച വൈന്നേരത്ത് വന്ന ശനിയാഴ്ച രാവിലെ
ഉം വ്യാഴാഴ്ച മദ്രസട്ട് വരും
ആഹ്
ഉ അപ്പൊ കക്ക ഇറച്ചി കക്ക ഇറച്ചി അങ്ങെനെ കല്ലുമക്കായ കഴിച്ചിക്ക്ണ് കക്ക എറച്ചി അങ്ങനെ കഴിച്ചിട്ടില്ല.
ല് പെട്ടന്നൊക്കെതന്നെ എത്തും പലേ വിധണ്ടല്ലോ അയ്ൻ ഉം
അത് വേറൊരു ടേസ്റ്റ് ശ്ശെങ്ങനെ ഇനിക് അത്ര വല്യൊരുതൊന്നും തോന്നിയില്ല അത്.
ചെലർക്ക് ഭയങ്കര ഇഷ്ടാ
ആഹ് പിന്നെന്താ ഞാനിന്നാ വിളിക്കണ്ട്ട്ടോ
ഉം ആയിക്കോട്ടെന്നാല്
ഒക്കെ ആഹ്
ഉം